ഹലോ ആഹ് കേക്കില്ലേ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഉം
ആഹ് നമ്മളെ ഇപ്പഴത്തെ മക്കളെ നമുക്ക് വഴക്കുപോലും പറയാൻ പറ്റില്ല സ്നേഹത്തിലോ അല്ലാതെയൊ ഒരു വഴക് ക്കോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യോണ്
ആ പക്ഷെ അങ്ങനെ വളർത്തി അങ്ങനെ നമ്മള് ചെറുപ്പം മുതലേ അങ്ങനെ വളർത്തിയാലും ദോശ
ആഹ് വളർത്തിയാലും ദോഷാണ് ഞാനടിക്കും ഞാനന്ന് ഏ ആ ഇക്ക ഇക്ക അടിക്കാൻ സമ്മയിക്കില്ല മക്കളെ അടിക്കാൻ സമ്മ എന്റെ മക്കള അടി ടിക്കണ്ട തൊടണ്ട വഴക്കുപറയണ്ട അങ്ങനത്തൊരു മൈൻഡാണ് പക്ഷെ ഞാൻ നല്ല അടി കൊടുക്കും
പക്ഷെ അത് തോന്നാണ് ഞമ്മളെ മക്കക്ക് ഞമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ അല്ല ഓരെ നമ്മക്ക് പറ്റാതായി പോവോന്ന് പക്ഷെ നമ്മള് തുടക്കം മുതലേ ചീത്ത പറഞ്ഞാല് എന്താ ഇത് അറിയോ ഓരിക്ക് ആ ഒരു മൈൻഡ് ആകു ഓരത്
ആ ഞാനേ ഞാന് ഞാന് നല്ല അടി കൊടുക്കും അതെന്റെ ഹസ്ബൻഡ് ഉമ്മാ ടെ മുമ്പിലെച്ചി യിട്ടും ആരെ മുമ്പിലച്ചാലും നല്ല അടി എന്റുമ്മടെ മുമ്പി ആരെ മുമ്പിലെച്ചാലും ഞാ നോക്കാ നല്ല അടി കൊടുക്കും അപ്പൊ എന്റെ ഹസ്ബന്റുമ്മ ഇല്ലേ ഞാന ങ്ങോട്ട് മാറുമ്പ വിളിച്ചോണ്ട് പോവും മോനെ മോന്റുമ്മ അ അടിക്കുന്നുണ്ടോ എന്ത് ചെയ്യുന്നെഎല്ലം ചോയിക്കും അപ്പൊ എന്റെ മോൻ പറയും ഉമ്മ എപ്പഴും അടിക്കും പക്ഷെ ഉമ്മ അടിക്കുന്ന എന്തിനാന്നറിയോ ഞങ്ങള് നന്നാവാൻ വേണ്ടിട്ടാണ്
ആഹ്
ആഹ് ഞാനങ്ങെനെ പറയും ഞാൻ നിങ്ങളെ അടിക്കുന്ന സ്നേഹമില്ലാ ഞ്ഞിട്ടല്ല പിന്നെ അത്ര കഷ്ടം വന്നിട്ട് ഞാൻ നിങ്ങളെ പ്രസവിക്കനുള്ള യാതൊരു ആവശ്യോം ഇല്ലല്ലോ ഞാൻ എന്തിനാണ് അടിക്കുന്നത് നിങ്ങ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വളത്തും
അതെ നമ്മള് പറഞ്ഞു കൊടുക്കണം എല്ലു ന്റെ ഒരു അഭിപ്രായ താ ഞാനൊക്കെ എന്റെ ഒരു കണ്ടന്റൊക്കെ അങ്ങന പറഞ്ഞ് കൊടുക്കണം നമ്മള് എന്തൊക്കെ ചെയ്യണം നമ്മള് എന്തൊക്കെ ചെയ്യാൻ പറ്റൂല
പറ്റു
ആ ചെയ്തത് തെറ്റാണെങ്കി അവിടെ അത് തെറ്റാണന്നന്നെ പറയും കാരണം ഈ പിന്നെ ഓൽക്കി ഞമ്മള് പെട്ടെന്ന് എന്തെങ്കിലൊരി സംഭവത്തിന് നമ്മള് വരെ ചീത്ത പറീമ്പം അത്രീ സ്നേഹിച്ചോര് ചെയ്യണൊക്കെ ശരീ ന്ന് വിചാരിച്ചു നിന്നാല്
പിന്നൊരു സന്ദർഭത്തില് ഓര് നമ്മള് ചെയ്യുമ്പോൽ ക്ക് അത് പെട്ടെന്നൊരു ടെൻഷൻ-
ടെൻഷനായിട്ട് മാറും ഇപ്പഴത്തെ മക്കള അങ്ങനെ യാണ് പക്ഷെ അതേ സ്ഥാനത്തെ മക്കളള് തമ്മില് ഇപ്പ നമുക്ക് അങ്ങനെ പറയാനും പറ്റ റ്റു ഇപ്പം എന്റെ മോനെന്തെങ്കിലും പറഞ്ഞ വഴക്ക് പറഞ്ഞ് കഴിഞ്ഞാ അവനത് വിഷയല്ല പക്ഷെ മോളെന്തേലും വഴക്കു റഞ്ഞ ഉടനെ മോള് പറയുന്നത് ഇക്കുച്ചി ഒന്നും പറയില്ല അവർക്കൊ തിരിവാണ് ഹ. അവർക്കൊരു വേർതിരിവാണ് അപ്പഴേന്റെ മോൻ പറയും വെർതെയിൽ ചൂടാക്കാ പറയും അല്ലെങ്കിലും നിന്നെ ഞങ്ങള് ഉപ്പ് കൊടുത്ത് വാങ്ങിച്ച് അതാണ് അങ്ങനെന്നൊക്കെ പറിം. അപ്പൊ ഇവിടെ ഇത് കേക്കുമ്പോ കൊണ്ട് കേറും അതെന്തെ ഉമ്മച്ചി എന്നെ ഉമ്മച്ചിക്ക് ആദ്യം പ്രസവിച്ചാ പോരായ്ന്നോ ന്തിനാ ഇക്കച്ചിയെ ആദ്യം പ്രസവിച്ചത് ഇങ്ങനെ ചോയ്ക്കുന്നെ എന്തിനാ ഉമ്മച്ചി ഇക്കച്ചിയെ ആദ്യം പ്രസവിച്ചത് എന്നെ പ്രസവിച്ചാ പോരായ്ന്നോ ഉമ്മാക്ക്
ആഹ്
എപ് എപ്പോഴും ചി ചെല ദിവസങ്ങളില് അടി ഭയയങ്കരാ. സങ്കടം വന്നിട്ട് ഞാൻ അടിക്കും കുരുത്തക്കേ കാണിക്കുബോ ഞാന് കൊറേ പറയും ഞാൻ. മാക്സിമം പറയും. സഹിക്കെടു ബൊ ഞാനൊരു അടി കൊടുക്കും. എനിക്ക് അങ്ങ് വിഷമാ രാത്രിയാകുമ്പഴത്തേകും ശരും പറയാ ഉം എന്റെട്ത്താരും വരണ്ട. എന്റെട്ത്താരും വരണ്ട അല്ലെങ്കിലും ഉമ്മിച്ചിക്ക് എന്നെ മാത്രല്ല ഇഷ്ട്ടല്ല രണ്ടാമത്തെ ആക്ക് ഭയങ്കര പരാതിയാണ് ഭയങ്കര പരാതി
ആഹ്. പരാതിന്റെ ആളായികുലേ
ആഹ് എളയാള് പിന്നെ കൊഴ്പ്പല്ല. എളയാള് കൊഴ് ആരേന ആരെ കൂടുതല് എന്റെ അട്ത്ത് അട്ക്കാൻ സമ്മയ്ക്കത്തില്ല. മൂത്തആളെയും രണ്ടാമത്തെ ആള് അധികം അട്ക്കാൻ സമ്മയ്ക്കത്തില്ലാ. അപ്‌ പൊ ഈയ്യാൾടെ സ്വഭാവം. ആഹ് അങ്ങൻത്തെ ഒരു പ്രത്യേക സ്വഭാവാണ് ഇളയാൾടേത് ഓഹ് ഞങ്ങൾ ഞങ്ങളെവിടെ ഞങ്ങളെവിടെ ഇതുപോലെ ഞങ്ങളെവിടെ ഇങ്ങനെയല്ലാട്ടോ പിന്നെ വീട്ടിന്റെ അടുത്തന്നെ ഒരു പിന്നെ സഹോദരൻ ആഹ് പിന്നെ സഹോദരനൊ മോളെന്ന് വെച്ചാ താഴെ വെക്കാതെ വളത്തിക്കോണ്ട് വന്നതാണ്. അപ്പം മോള് ഒരു ദിവസ സം മോളെ ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷന് വേണ്ടി വിളിച്ചപ്പോ മോള്പർഞ്ഞു വര്ന്നില്ല ഉമ്മായും വാപ്പായൂടെ പോ ക്കോന്ന് പർഞ്ഞ്. അപ്പൊ സഹോദരൻ മോള് മാത് ത്രള്ള സമയത്ത് വീട്ടില് വന്നിട്ട് പറഞ്ഞു കൊർച്ച് വെള്ളം തെളപ്പിക്കാൻ പറഞ്ഞ് അപ്പൊ ഇവള് പറഞ്ഞ് എനിക്ക് പ എനിക്ക് പറ്റില്ലാന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല ന്ന് പർഞ്ഞു. അപ്പൊ ഇവനെന്തെയ്തു ഒരടി കൊടുത്തു. അപ്പം ആള് ബോധം ആളെ ഇത് വരെ ആരും അടിച്ചിട്ടൊന്നുല്ല. അപ്പൊ ആള് കൊഴഞ്ഞ് വീണു. കൊഴഞ്ഞ് വീണപ്പ ഇ യാള് ഇയാള് ഇങ്ങനെ വാ മൂക്കിന്റെ അവ്ടെ ഇങ്ങനെ വെച്ചോക്കിയപ്പൊ ശ്വാസംല്ലാത്ത പോലെ തോന്നി അപ്പൊ ഇയാളെന്തെയ്തു നേരെ പോയി കൂട്ടുകാരനെ വിളിച്ചിട്ട് വന്ന് ഫാനില് കെട്ടി നിർത്തി പക്ഷേ പക്ഷെ കൊച്ച് മരിച്ചിട്ടില്ലായിരുന്നു ഈ ഫാനില് കെട്ടി നിർത്തി യേന് ശേഷം എത്തിട്ട് ഇപ്പ അനക്കൊന്നു ഇല്ലാത്തോണ്ട് ഇയാള് പോയി. അതിനു ശേഷാണ് കഴുത്തില് ഷോള് കുരുങ്ങി മരിച്ചത് വീട്ടില് ഉമ്മായും വാപ്പായും വന്നപ്പോ ആള് മരിച്ചിട്ടുണ്ട് കേസ് കൊടുക്കാൻ പറ്റൊ സ്വന്തം മോനല്ലേ ഒരു മോനും ഒരു മോളുവാണ് ആകെ ള്ളത് അപ്പോ ഒരു ഒരവസ് ല് ആ അവസ്ഥ ഒന്ന് ആലോയ്ച്ച് നോക്കിയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെയും മക്കള്കൾ. ന്ന് വെച്ച അവരെ നമ്മള് അവരെ ശരീരം നോവിക്കാതിരുന്നിട്ട് ഒന്ന് കൊണ്ടപ്പോ ചെൽപ്പോ അത് താങ്ങാൻ പറ്റീട്ടുണ്ടാവൂല്ല
ആഹ്. അത് അങ്ങനെയിക്കും ആ ടെൻഷൻല് ആ അടി കിട്ടിയ ടെൻഷൻല്
കൊഴഞ്ഞ് വീണു. അപ്പൊ ആള് വെച്ച് നോക്കുമ്പോ ശ്വാസം ഇല്ലാത്ത പോലെ തോന്നിയതോണ്ട് ചങ്ങായിനിം വിളിച്ചോണ്ട് വന്ന്ട്ട് ആള് കെട്ടി നിർത്തി. നിർത്തിട്ട് ആള് പോയി സംഭവം ഇത് കഴിഞ്ഞ് ശേഷമാള് ഈ നമ്മളീ തൂങ്ങി കഴിയുമ്പഴ്ത്തേക്കല്ലേ ആ കഴുത്ത് മുറുകുമ്പഴ്ത്തേക്ക് വെപ്രാളത്തില് ഓരോന്ന് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് ആള് മരിച്ചത്. അതൊക്കെ കേക്കുമ്പോ നമുക്ക് പേടിയ. അപ്പൊ ഞാൻ പറയും മക്കളെ അടി കൂടുന്നത് കൂടിക്കോ ശരീരത്തെ തൊട് ട്ടുള്ള അടി കൂടല് വേണ്ട. മോനാണെങ്കി ഒന്ന് പറഞ്ഞ രണ്ടാമത്തെന് കൈ പൊക്കും ഞാൻ പറയും പെൺകുട്ട്യോളാണ്. നമ്മള് വാ എവിടെയെങ്കിലും മർമ ഭാഗത്ത് കൊണ്ട്പോയി ട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ഖേദിച്ചിട്ട് കാര്യല്ല
അതില്ല്യ. അത് ഇവര് ഇത് അങ്ങനെതന്നെയാണ് ആൺകുട്ട്യാൾതിത് അങ്ങനെയ ഓര് ഒന്ന് കൊയച്ചിട്ടൊന്ന് കൊടു ത്താ മതി മറ്റോൽക്ക് അത് താങ്ങാനുള്ളതേണ്ടാവുള്ളൂ ഇവര്ക്ക് തൊള്ളേണ്ടാവുള്ളു.
ആഹ് പക്ഷേ അത് അവര് ആ ഒരു ആ ഇത് പറയുന്ന ഒരിതേ ഉള്ളൂ. ഇക്കാമാരൊന്ന് വായി പൊക്കിയാ ഇവര് പായും. ഉള്ളിലേക്ക് അപ്പന്നെ പായൂ. മ്മാ ഇക്കച്ചി പറഞ്ഞു ഇക്കച്ചി വര്ന്ന് ഇക്കച്ചി ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവര്. രണ്ടാളും പായും പക്ഷെ ച്ചി ദേഷ്യം വരുമ്പോ ഇവൻ കൈയോങ്ങി കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും കഷ്ടകാലം എ പ്പൊ വരുന്നേന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ നമ്മള് ഖേദിച്ചിട്ടൊന്നും കാര്യല്ല ചെലപ്പൊ ഈ ഒരു അടിയിൽ നമുക്ക് എന്തും സംഭവിക്കാം. അങ്ങനെ ഞാൻ പറയും ചെറിയ കയ്യാണെങ്കിലും നല്ല ഊക്കൊള്ളടിയാണ് അവന്റെ. അപ്പൊ ഞാൻ പറയും മക്കളെ പരസ് പരം ഇങ്ങനെ അടി കൂടരുത്, അടികൂടരുത് എന്ന് ഞാൻ പറയും. എവടാ ആരെടുത്ത്.
ഇപ്പഴ് ഈ ഓരോന്നും കണ്ടില്ലേ ങ്ങള് ഓരോന്ന് ഇ പിന്നെ. ഓരോ കാമുകന്മാരപ്പൊരം പോയിട്ട് അവനാന്റെ മക്കളെ കൊല്ല.
കൊല്ലാ ആഹ്. എന്തിനാതാ അതാ എന്തിന് പിന്നെ നീ പ്രസവിക്കാൻ പോയി എന്നാണ് ഞങ്ങള് ചിന്തിക്കുന്നേ ആഹ്. മക്കള് വേണ്ടാ വേണ്ടാതെ കളഞ്ഞിട്ട് പോണതുംണ്ട് ഞൻ ഞങ്ങള ഇവിടെ ഒരു.
ഞാന അതാ ചിന്തിക്ക എന്തൊക്കെ സംവിധാനം ഉണ്ട് എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒല്ക്ക് ഏതായാലും ഇങ്ങനെ പോണം.
അത് അത് എന്റെ എല്ലാ സുഖങ്ങളും കിട്ടുന്ന പെണ്ണുങ്ങൾക്കാണ് ഇത്ര അഹങ്കാരം കൂടുന്നത്. എല്ലാ സുഖങ്ങളും കിട്ടുന്ന ആഹ്. ഞങ്ങള് ഇവിടെ യാ അള്ളാ മൂന്ന് പെണ്ണ് മക്കള് ചെറിയു മൂന്ന് പെണ്ണ് മക്ക. ക്കൾ എ നല്ല പൊന്നുപോലെ ഭർത്താവ് കൊണ്ട് നടന്ന് നോക്ക. ന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറ ചെക്കനൊക്ക് പോയി ഓള്. പോയത് ഒരു ഹിന്ദുവിന്റെക്കെ അപ്പൊ എന്ത് സംഭവം വീട്ടുകാർ കേറ്റിയില്ല അപ്പൊ. ഇപ്പോ ജീവനോടു കൂടി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. ഈ നാട്ടിലേ ഇല്ല ഓ അപ്പൊ ആ ചെക്കൻ എന്ത് ചെയ്ത് ചെക്കന് എന്തായാലും വേറെ ജീവിതം നോക്കെയില്ലേ പറ്റ. റ്റൂള്ളൂ. ചെക്കന് ഈ മൂന്ന് മ. മൂന്ന് മക്കളെയും ഉംഹ് ആ ഓള ഉമ്മാൻന്റെടുത്താക്കിയിട്ട് ഓന് വേറെ മംഗംലം കഴിച്ച് കെടാക്കായി. ഈ മൂന്ന് ഉമ്മ ഈ ഉമ്മാക്ക് മൂന്ന് പെണ്ണുമക്കളുണ്ട്. ഇവർ രണ്ടാളും പൊറത്താണ്. ഏഹ് ഓ മൂത്താളുടെ കല്യാണം കഴിഞ്ഞ് മൂത്താളാണി രണ്ടാളും പൊറത്ത്. ത്താണ്. ഒരാളുടെ കല്യാണം കഴിഞ്ഞു പൊറത്താണ്. പക്ഷെ ഒരാൾ അല്ലാതെ ജോലിക്ക് വേണ്ടിട്ട് പൊറ്ത്ത് പോയേക്കാണ്. അപ്പൊ ഇ ഇവർക്ക് പൊറ്ത്തു പോണം അപ്പൊ ഈ മൂന്ന് മക്കളേം നോക്കുന്നത് ആര്. നേരെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കി ആ മൂന്ന് മക്കളെ എങ്ങനെ മനസ്സ് വന്ന് റ. ബ്ബേ മൂന്ന് പെണ്ണ്മക്കളേ.
അത് ശരി.
അങ്ങനെ കൊണ്ടുവന്നാക്കിട്ടാണ് അവര് പോയി അവരുടെ മോളടുത്തേക്ക്. ഈ മക്കക്ക് ആരുണ്ട് ഉപ്പായക്ക് ഉപ്പായും ഇല്ല ഉമ്മാക്ക് ഉമ്മായും ഇല്ലാതായീലേ ആ മക്കള അവസ്ഥ.
ആഹ് അതന്നെയാണ് അങ്ങനെന്നെയാണ് ണ്ടാവ പിന്നെ.
അവര് ചിന്തിക്കുന്നില്ല ആഹ് ചിന്തിക്കുന്നില്ലേ മ. ക്കള അവസ്ഥ എന്ത്ന്ന് ചിന്തിക്കുന്നില അവരുടെ അപ്പഴത്തെ സുഖത്തിന് വേണ്ടീട്ട്.
അവര് ചെയ്താണ് അങ്ങനെ തന്നെ ആണ്. ഇപ്പ നടക്കുന്നത് മുഴുവനും. അല്ലെങ്കിൽ പ്രസവിച്ച ഓരോന്ന് പ്രസവിക്കുന്നതും അറിയില്ല നമ്മളൊക്കെ എത്ര വേദന സഹിച്ചിട്ടാണ് ഓരോന്ന് പ്രസ. സവിക്ക്ണ് ഓരോ ന്ന് ബാത്റൂമന്നൊക്കെ സുഖായിട്ട് കഴിച്ച് വ ജനൽന്റെ ഉള്ള്കൂടെ അങ്ങട്ടിട.
ഇട ആഹ് അതാണ് എങ്ങനെ ധൈര്യം വര്ന്ന്ന്ന അപ്പൊ ഇത്രയും നാളും വേറെ ആരും അറിയുന്നില്ലേ എന്നുള്ളതാണ്ണീ. പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ഞാനൊക്കെ നമ്മളൊ. എനിക്ക് ആണെങ്കിൽ ഒന്നായിന് ഒന്നായി കഴിഞ്ഞാൽ ഛർദി.
ഏഹ എല്ല് പൊട്ടി വേദന സഹിച്ച് നമ്മൾ പ്രസവിക്കണ് ഇവര് സിമ്പിൾ ആയിട്ട് ബാ റൂമ്ന്ന് റൂമ്ന്ന് പ്രസവിച്ചു എന്നൊക്കെ പറയ്പോ ഒരു പ്രശ്നവും ഇല്ല ഇവര്ക്ക്.
ആഹ് പ്രസവിക്കുന്ന സ്വന്തമായിട്ട് പുക്കൾ കുടി എങ്ങ എങ്ങനെ അവർക്ക് സാധിക്കും നമ്മക്കി ഇവ്ടെ കരഞ്ഞു വിളിച്ച്. ഈ ഒമ്പത് മാസം നമ്മളെ വയറ്റില് കിടക്കുമ്പോഴേ നമ്മള് ചെയ്യുന്നു എന്ത്?
അതുഅല്ല ഈ ഒമ്പത് മാസം ഞമ്മളെ താങ്ങാന അപ്പറത്താള് ഇപ്പറത്താള്.
അളു ആഹ നമ്മക്കദാ ആഗ്രഹം ഇതാക്
ഏഹ് ഇന്റെ അനിയത്തിനോടൊക്കെ ഞാൻ പറയ്ന് ഇയ്യാക്കെ അന് പിയാപ്പിളനോട് ലോൺ എടു തിക്ക കാരണം ഓക്ക് വേണ്ടാത്ത മുതലില്ലേയ്നി എല്ലാ സാധനവും ഓക് വേണോ അപ്പ ഞാനിങ്ങനെ പറയേനി ചിപ് ലോണെടുപ്പിക്കും ലാസ്റ്റ് ദ്അങ്ങനത്തെ അവസ്ഥ അങ്ങനത്തത് ഇവര് ഒന്നിനും ആഗ്രഹമില്ല ഒന്നും വേണ്ട.
ആഹ് ആഹ് ഓരോ ഓരോ സ് സാഹചര്യങ്ങൾ നമ്മൾ കാണും പിന്നെ നമുക്ക് അള്ള അൽഹംദുലില്ലാ അള്ള തന്ന ഹൈർ എന്ന് പറഞ്ഞാൽ നീ തന്ന മ ക്കളെ നേരെ തന്ന് ഓരോ നമ്മള് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ മക്കളെ അവസ്ഥകളൊക്കെ കാണണം പട ച്ചോനേ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റ റ്റൂല അതൊന്നും കണ്ടണപ്പോ പടച്ചോൻ നമ്മുക്ക് നല്ല രീതിയിലുള്ള ഓരോ മക്കളേളെ തന്നില്ലേ? പിന്നെ ഓരോ വാർ ത്തേള് കേൾക്കുമ്പൊഴും പേടിയാന്ന് മക്കളേള് ആണായാലും പെണ്ണായാലും വളർത്തിക്കൊണ്ടുവരുന്ന ഓരോ അപകടങ്ങളെ പറ്റി ഓരോന്ന് വരും.
അതെ അതും ശരിയാണ് പിന്നെ ഇ ഈ മക്കൾ വെ വലുപ്പം വെച്ച് നല്ല സാഹചര്യത്തിലൂടെ വലിപ്പം വെച്ചും വരണം മക്കള്. അപ്പൊ മക്കളും നമ്മക്കൊരു
ആഹ് ഇതാണ് ആ മക്കളേളീം നന വള ത്തിക്കൊണ്ട് വരുന്ന ഏതൊ ഇപ്പഴും പുറം ലോകം ഞാനെപ്പോഴും പറയും മക്കളെ എന്ത് തന്നെങ്കിലും ആരെന്ത് തന്നെങ്കിലും വാങ്ങിച്ച് കഴി ഞങ്ങളെ സ്കൂളി ന്നാണെങ്കിൽ ഇവിടെ അറിയാവുന്നുള്ളൊരാളെ എന്നും ആ ഞങ്ങള വീട്ടിനടുത്തുള്ള ചെക്കൻ സ്കൂളിൽ പോകുംപോ ഇവന്റെ ബാക്കീന്ന് സൈ ക്കള്ലാണ് പോയ്ക്കൊണ്ടിരുന്നത് അപ്പൊ എന്ന് ഇവന്റെ ബാക്കീന്ന് ഇങ്ങനെ പോവും പോ ച്ച ആണ് മോനു ആണ് അവ അയാളു ആണ് ഇഹ് അപ്പൊ എന്നും സ് പ്പും അപ്പം ഇപ്പൊ നമ്മളെ വീട്ടില് വിളിക്കുന്ന പേര്. ഒ ഒന്ന് സ്കൂളിലത്തെ പേര് വേറൊന്നാണ് അപ്പൊ വീട്ടിൽ വിളിക്കുന്ന പേര് ആള് ആ കാളാ വീ വീട്ടിൽ വിളിക്കുന്ന പേരാക്കറിയാം അറിയുന്ന ആളാ അപ്പം. ഇയാള് വിചാരിച്ചെന്ത് പിന്നെ അങ്ങനെ ഒരു ദിവസം ഈ യാ പിന്നെ. ഇവൻ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രദ്ധിച്ച് അപ്പൊ ചോയ്ച്ച് എന്ത്ന്നൊയ്ച്ചപ്പൊ പറഞ്ഞ് ഹ്. നീ നിനക്കെന്ത് വേണോ ഞാൻ തരാം പൈസക്ക് പൈസ വേണോ ഞാൻ തരാം നിനക്ക് എന്ത് വേണം ഞാൻ തരാം നീ എന്റ് കൂടെ വരുന്നോന്ന് ചോയ്‌ച്ച് ഈ ചെക്കനോട് അ ഓം പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ലാന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആയപ്പോഴത്തേക്ക് എവന് ഇവന്റെ മ് ആഹ് സ പിന്നെ ആ വ് ഇത്. പറഞ്ഞു അമ്മയുടെ സഹോദരന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് അവ ര്ന്ന് നോക്കാന്ന് പറഞ് അവര് വല്ലീ താക്കീല്ല കാരണം അറിയുന്ന ആളല്ലേ അപ്പൊ വലി ഇതാക്കിയില്ലേ അവര്. അപ്പൊ സ്കൂളിൽ ചെന്നിട്ട് അവന്റെ വീട്ടിലെ പേര് പറഞ്ഞിട്ട് ആ ഇന്ന ആളെ എന്റെ കൂടെ വിടോന്ന് ചോയ്ച്ചു.
ആഹ്.
അപ്പൊ ഇവർക്ക് ഇ ആ പേര് പറഞ്ഞപ്പൊ ഇവർക്ക് ആ വർഞ്ഞു ഇ ആ പേരിലുള്ള ഒരു കുട്ടി ഇവിടെ ഇല്ലാ. കാരണം വീട്ടിൽ വിളിക്കുന്ന പേര് വേറെ സ്കൂളിൽ വിളിക്കുന്ന പേര് വേറെ
വേറെ ആഹ്.
അപ്പൊ വ് ഏ പ്രിൻസിപ്പിൾ വിളിച്ച് ഈ ആ പ്രിൻസിപ്പിൾ അറിഞ് സംഭവം അറിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞ. പ്പോഴത്തേക്കാണ് ഇങ്ങനെ സംഭവം നടന്ന് എന്നുള്ളത് അറിയുന്നത് എന്ത് അ ഓ അപ്പോ എന്ത് അപ്പൊന്ന് ഒന്ന് ആലോയ്ക്കണം. ചെലേ കുട്ട്യാള് എന്തും തരാന്ന് പറയുമ്പോ. പൈസീം ഇതൊക്കെ കൊടുക്കുമ്പോ വാങ്ങിക്കുന്ന കുട്ട്യേളും ഉണ്ട്. അപ്പൊ വിട്ടില്ല അങ്ങനെ പിന്നെയും കിട്ട് കിട്ട് ആഹ് അങ്ങനെ അപ് അപ് അപ്പൊ തന്നെ പോലീസിൽ കൊണ്ടോയി കേസ് കൊടുത്ത് പിടിച്ച് അടുക്കിക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇനിമേല അതും ആൺകുട്ടി ആൺകുട്ടികളെ കൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടം എന്നുള്ള കാര്യം അറിഞ്ഞൂട ചെലപ്പോ വല്ല ഡ്രഗ്സോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കാനോ ഒക്കെ ആയിരിക്കും
ഇപ്പൊ മ പിന്നെ ഇത് കൊടു ഇതിപ്പോ കച്ചവടം ചെയ്യലും കൊടുക്കലും തന്നൊണല്ലോ ഇപ്പൊ
അതൊക്കെ കൊണ്ടാണ് വീട്ടില് വെളിയിൽ ഇറക്കാൻ തന്നെ നമുക്ക് പേടിയാവുന്നത് മക്കളുകളെ
അതങ്ങനെ തന്നെ ഇനിയിപ്പ ഇപ്പോളെത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാ അങ്ങനെയാണ് ഇപ്പഴത്തെ കാലഘട്ടത്തി കൂടി നന്നാവാന്ന് പറഞ്ഞാ നല്ലൊരു ടാസ്ക
ടാസ്കാണ് ആഹ്
എന്നാൽ ശരി എന്നാല്
ആഹ് ശരി
ഉം